ഹലോ ആ ആ കേൾക്കാൻ പറ്റുന്നുണ്ട് എ നല്ല വിശേഷം എന്താ നിങ്ങൾക്ക്‌ വിശേഷം
നല്ല വിശേഷം മഴ ഉണ്ടായിരുന്നോ
ഇല്ല മായൊന്നില്ല
ആ ആ
ഉം
വയ്യറുവെച്ച ആ ചായോടിയൊക്കെ കഴിഞ്ഞ് ആളിങ്ങനെ വെളിയിൽ കൂടെ നടക്കുവാ
ഏ അശേരി വെറുതെ കാഴ്ച കാണാൻ വേണ്ടി
ചുമ്മാ ഇന്നും മഴയില്ലല്ലോ അതുകൊണ്ട്
ഏ അശേരി
വേറെ എന്താണ് അവിടെ എന്താണ് പണി
ഇവിടെ എന്താ റാത്ത അങ്ങനെ പോണ പ്രത്യേച്ച് പേണിയൊന്നും ഇല്ല വെറുതെങ്ങനെ ഇരിക്ക
ചായുടിക്കെ കഴിഞ്ഞാ
ചായ കുടിച്ചില്ല കുട്ച്ചണം
ആ മക്കളൊക്കെ
മക്കള് ഒരാളുണ്ട് ഉം ചെറുതാ
ആ ആ എന്തോരായി
ഓലെ നടക്കും
ആ അത്ര ആയുള്ളൂലേ ആ അപ്പ നല്ല പണിയുണ്ടല്ലോ
നല്ല പണിയുണ്ട് ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ എന്താ അവിടത്തൊക്കെ വിശേഷം
നല്ല വിശേഷം
ഉം മക്കളൊക്കെ അവിടെണ്ടോ
ഇച്ചിരി വെയില ആയതുകൊണ്ട് ഇപ്പ തേ മുറ്റത്തേക്ക് ഇറങ്ങിയതാ അപ്പ അവിടെ ഇച്ചിരി പുല്ല് രണ്ടതൊക്കെ ഒന്ന് പറിക്കാനോർതു
ഏ
മക്കളെ ചായകുടിയൊക്കെ കഴിഞ്ഞ് വെളീക്കൂടെ നടക്കുന്നു ഇച്ചിരി കഴിയുമ്പോൾ പഠിക്കാനി ര്ത്താം
ആ അത്ശരി മക്കളൊക്കെ നല്ല പഠിക്കുവോ
മക്കള് ഒരാളെ രണ്ടിലെ ഒരാളെ പ്രീ കെ ജി
ഉം പഠിക്കാനൊക്കെ ഉഷാറാ മടിയൊന്നൂല്ലല്ലോ ഉം ഹും എന്നാലും ഞമ്മളിങ്ങനെ താങ്ങി കൊടുത്താല് പഠിച്ചാനൊക്കെ ഉഷാറായിക്കാരം
ഉം പിന്നെ ഹസ്ബൻഡ്
ആ ഹസ്ബൻഡ് നാട്ടിത്തന്നെ
ഉം ഉം ആ അതെ ആ ഉമ്മയും പ്പക്കെ
ആഹ് ഉണ്ട് ഇവിടിണ്ട് ഉം എന്താ അവിട്ത്തൊക്കെ ഇങ്ങ കാരക്കെയുള്ള എല്ലരുണ്ടോ ആ
എല്ലാരും അമ്മച്ചി നാത്തൂന്റെ വീട്ടിൽ പോയിരിക്കുന്നു
ഉം
ഉ പിന്നെ അത്താ കടക്ക് പോയി
അത്താന്ന് പറഞ്ഞാലെ അമോഷാ ക്കയാണോ
എന്താ മറ്റെ ഹസ്ബന്റിൻ്റെ
ആ അച്ഛനോ അത് ശരി
അവിടെ
ഇവ ഇവിടെ ഹസ്ബന്റിന് ആ ഇല്ല ഉപ്പല്ല
ആ ആ ആ
ഉം
പിന്നെ
വേറെന്താ ങ്ങനോണ് ഇവിടിപ്പനിങ്ങനെ മഴ മൂടി വരുന്നുണ്ട് പെയ്യോ അറിയില്ല ഉം പകല് രാവിലൊക്കെ വെയിലായിരുന്നു ഉച്ചക്കായപ്പം പിന്നെ കൊറിഞ്ഞ് ഇപ്പം വീണ്ടും ഇങ്ങനെ വര്ണ് ണ്ട്
ആ ആ
ഉം
ആ രാവിലെ ഇവിടേം കുറവായിരുന്നു
ഉം
അത് കഴിഞ്ഞ് ഉച്ചയ്ക്കെ ഒന്നാ ചെറുതായിട്ട് ഇതായി അതെ എനിക്ക് ആ കൊഴപ്പം ഇല്ല രണ്ടുമൂന്നു ദിവസായിട്ട് വലിയ കുഴപ്പമില്ല
ഏ മറ്റേ വെയിലില്ലാഞ്ഞാകെ ബുദ്ധിമുട്ടാല്ലേ നിക്ക് ചിക്കാനൊക്കെ സ്ഥലോ ണ്ടോ
അത് മെഷീനില് ഒന്ന് പിഴുകി ഞാനെ പിഴിഞ്ഞിട്ടിടും
ആ അപ്പ വേ ഒണങ്ങി കിട്ടൂല്ലേ ഉം പിന്നെ നിങ്ങക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടാ
ഇഷ്ട ഇഷ്ട
ഉം ഇപ്പ അടുത്തന്നീ പോയിനോ
അടുത്ത് ഈ അടുത്തൊന്നും പോയില്ല എങ്ങോടും
ഉം ആ ശെരി പോകുമ്പോ ഇങ്ങനെ ഫാമിലി ആയിട്ടാ പോലെയ അതോ കപ്പ് പ്ലൈട്ട് അങ്ങനെ പോലോ
ആ ഞങ്ങള് മാത്രേ പോവാറ്
ആ ഫാമിലി ആയിട്ട് പോലെ കൊ റവെ
അത് വല്യ വെക്കേഷന്
ഏഹ് അത് ശരി അതെങ്ങനെ ബസ്സൊക്കെ വിളിച്ച് അങ്ങനെ എല്ലാരുടെ അങ്ങനെ ഏഹ് അത് ശ്ശെ അതുവഴി എങ്ങോട്ടേക്ക പോവാ
അങ്ങണ്ടു ഊട്ടി മൈസൂര് അങ്ങനെ ദൂരെയ്ക്കൊള്ളത്
ഏറും പോയത് ഊട്ടിക്കായിരിക്കുംല്ലേ അടുത്തതായി ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെ അങ്ങനെ പോണ് ഇവിടുന്ന് ഞങ്ങളൊക്കെ യാ ആഹ് എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ട ഇപ്പ അടുത്ത് ബീച്ചിലൊക്കെ പോയിന്
അതെ
എന്താ ഇപ്പൊ പിന്നെ തൊട്ട ഇപ്പൊ ഇന്ന് കൊളത്ത് പോയിനി കുളിച്ചാന് ഇവിടെ അടുത്ത നാട്ടിലൊരു കോളണ്ട് കുളം
ആഹ് ആഹ് ആഹ്
അവിടക്ക് കുളിക്കാൻ വേണ്ടി പോയിനി
ആഹ്
ഉച്ചക്ക് കൂളിച്ച് മക്കളൊക്കെ സ്കൂള്ല് പറഞ ച്ചാണ്ട് വീട്ടാരൊക്കെ ഉണ്ടയിനി അപ്പം ഓൽക്കൊക്കെ വലിയ മ ക്കളുണ്ട് അപ്പൊ സ്കൂളൊക്കെ പറഞ്ഞയച്ചി അങ്ങനെ പോയതേനി
ആഹ്
എല്ലാരോടും ഇങ്ങനെ കൂടുമ്പോ രസല്ലേ പറഞ്ഞോണ്ട് അങ്ങനെ മക്കളൊക്കെ കൊണ്ടുപോയാല് ഓല് ഒന്നും നീന്താനൊന്നും അറിയില്ല അപ്പോലൊക്കെ കൊണ്ടു പോയാല് ഞ്ഞം നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാവ പറഞ്ഞോണ്ട് സ്കൂള്ട്ട് വരുമ്പോക്കെ വേഗം പോയി പോരാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പോയതേനി എല്ലാരൂടി ഇങ്ങനെ
ആഹ് ഫ്രണ്ട്സാ അതെയോ
ഫ്രണ്ട്സല്ല വീട്ടിലന്നെ ഏഹ് ഹസ്ബന്റിന്റെ ഫാമിലിയൊക്കെ
ആഹ് അടുത്തടുത്താ
ആഹ് അവിടെ തൊട്ടടുത്ത് തന്നെ രണ്ട് മൂന്ന് വീടുണ്ട് അങ്ങനെ ആഹ് മൂന്ന് വീട് ട്ടാരോടി ഒരുമിച്ച് പോയതാ
ഉം ഉം
ഉം ഇനിയും അങ്ങനെയൊക്കെ പോണം അങ്ങനെ പറയുന്നുണ്ട് ഏഹ് ഇവിടെ ഹസ്ബൻറിന് ഒരുര് ഈ കാക്ക മാത്രേ ഉള്ളൂ
ആഹ് ആഹ്
ഉം പിന്നെ നിങ്ങൾക്ക് അവിടെ
ഇവിടെ രണ്ടു പേരേ ഉള്ളൂ
ഉം
ഒരാണും ഒരു പെണ്ണും
ഏഹ് ആത് ശരി പിന്നെ വേറെന്തൊക്കെ സുഖന്നല്ലേ അവിടൊക്കെ
ആഹ് എല്ലാവർക്കും സുഖം
ഉം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ
ഇല്ല ഇല്ല
അങ്ങനെ കേട്ടാൽ മതിപറയ ഹാപ്പ്
ആഹ് ഹാപ്പി
ഉം
പ്പം
ഉമ്മ അവിടെണ്ട് ഹസ്ബൻറിന്റെമ്മേ
ഉം
ഇവിടെണ്ട്
ഉം ഉം
ഉം മോനിപ്പ ഹസ്ബന്റിന്റെ ഉമ്മാന്റടുത്താ ഇള്ളെ. അവിടെങ്ങനെ കളിച്ച്ങ്ങനെ ആ ആ എവിടെ ലോ
ഉം ഉം
ഉം പിന്നെ
അതെ എന്തോരം പഠിച്ചതാ?
പഠിക്കാന് ഇഷ്ടേന് പോവാന് പക്ഷേ ഹസ്ബന്റിന് വല്യ താല്പര്യം ഇല്ലാത്ത ആളാ അപ്പൊ പിന്നെ പോയില്ല. പ്ലസ്ടു വരൊക്കെ പോയി പിന്നെ പോണംന്നൊക്കെ ഇണ്ടേനി പിന്നെ പോയിട്ടില്ല.
അതെ അപ്പം വീട്ടിരുന്ന് മറ്റേ ഓൺലൈനായിട്ട്
ക്കെ പോണംന്നുണ്ടേനി പഷെ ഹസ്ബന്റിനൊന്നും താല്പര്യല്ല അപ്പൊ പിന്നെ ഞാന് നോക്കിട്ടില്ല. പിന്നെ മോനായി പിന്നെ അങ്ങനെ പോയി അതായ് പിന്നെപ്പോനെ നോക്കാനന്നെ ടൈമേണം. അപ്പൊ പിന്നെ ഞാന് നിർത്തിയതാ എനി നോക്കണം കൊറച്ചൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ കയ്യൂലാറിയാ
ജോലിക്ക് വിടാൻ താല്പര്യം
ജോലിക്ക് പൊതുവെ താല്പര്യം കുറവാണ്. അതാപിന്നെ പിന്നെ വല്ലാണ്ട്ണ്ട് ചോയിച്‌ ച്ച് ബുദ്ധിമുട്ടാക്കാത്തെ അറിയോ
ആഹ്
ഉം അല്ലാരുപ്പോ ഒരുപോലെ ആവില്ലല്ലോ
ഒ ഓ വീട്ടിൽതാ എല്ലർക്കും ഇഷ്ടമായിരുന്നോ?
ആഹ് അമ്മായമ്മയ്ക്ക് ഓൽക്കൊന്നും പ്രശ്നൊന്നുല്ല പക്ഷെ ആ എന്റെ ഹസ്ബന് തിന്നാണ് ഇങ്ങനെ ബേക്കോട്ട്ക്ക്ണത്. അപ്പൊ പിന്നെ ഞായിനെ വല്ലാതങ്ങനെ ചോയിച്ചു ബുദ്ധിമുട്ടാക്കലില്ല.
ആ ആ ഹസ്ന്റെ എന്താ ജോലി?
ജെ സീ ബിന്റെ വർക്കാ
ആന്ന് ആ ആ
ഉം ആ പിന്നെ ഓൽക്കന്നെന്നെ പിന്നെ അത്യാവശ്യണ്ട് പിന്നെ അപ്പം അങ്ങനെ പോണ്ടാർഞ്ഞോണ്ട് അങ്ങനെ പോയലില്ലാ പറിയാ. ഉം
തടിയുടെ ബിസിനസ്സ് പിന്നെ ഒരു കഴ ഷോപ്പുണ്ട് മൊബൈലിന്റെ
ഉം
അവിടെ ഫ്രണ്ട്സിനണ്ട് ഇരിക്കുന്നു.
ഉം അത്ശരി പിന്നെ വേറെന്തൊക്കെയന്നിട്ട്
വേറെന്താ ഞാനപ്പൊ ഓൺലൈനായിട്ട് മറ്റേ എന്ത്വോ?
അയെ നിങ്ങൾ എന്തോ ഓൺലൈൽ എന്തോ പറഞ്ഞില്ലേ
ഓൺലൈനില് മറ്റേ ഇത് ടി ടി സി യുടെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ തീർന്നേ ഉള്ളു
വീണ്ടും ഹലോ
കേക്കുന്നില്ലേ
ക്കണ്ട്
ആഹ് മറ്റേ പി പി ടി ടി സി ഇല്ലേ ആ അത് ചെയ്യണണ്ടായിരുന്നു.
ഏ ശരി കൂട്ട് നല്ലതാണല്ലോ
ആ അത് തീർന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതേ ഉള്ളു
ഉം അത് ശരി അങ്ങനൊക്കെ പോവാന്ഹസ്ബൻറിന് ഒന്നും പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ക്കല്ലേ
കുഴപ്പമില്ല ആ പിന്നെ എന്നാ ഇത് ഇളയാള് ചെറുതായിരുന്നേ ഈ വർഷാ ചേർത്തത്.
ഉം ആ പിന്നെ മക്കളൊക്കെ കുറച്ച് ആയ പിന്നെ പ്രശ് നം ഇല്ലാറിയില്ലേ പോകുമ്പോ ഉം ഇപ്പൊതെനിക്ക് ചെറിയ മോനൂണ്ട്. അപ്പൊ ഓലൊക്കായിട്ട് പഠിക്കാൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമു ട്ടലാ. അപ്പൊ അങ്ങനപിന്നെ നോക്കിയിട്ടില്ലാ പറയാ ഇന്നെന്താ ഫുഡൊക്കെ എന്തേന് സ്പെഷ്യല്?
സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു ഇന്ന്. മീനില്ലല്ലോ ഇപ്പം.
ആ ഇപ്പ ട്രോളിംഗ് അല്ലേ അപ്പം പിന്നെ മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കൂലേ.
കിട്ടുന്ന ഭയങ്കര വിലയും ഒരു നല്ലതല്ല കിട്ടണ തൊന്നും.
ഉം അ ശരി
അപ്പൊ അതുകൊണ്ട് കറിയൊക്കെ ഭയങ്കര പാട്.
ഉം പിന്നെങ്ങള് പച്ച പച്ചക്കറിയൊന്നും അങ്ങനെ ഇഷ്ട ഇല്ലാത്ത ആൾക്കാരൊക്കെയായിരിക്കും അല്ലേ.
പ്പൂല്ല അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഇച്ചിരി മീൻ പൊരിക്കാനുണ്ടെങ്കി സൂപ്പർ. ഇത് ഇന്നലെയും മുട്ട പൊരിച്ച് ഇന്നും മുട്ട പൊരിച്ച് ഇന്നാട്ടെ എന്നാ
ഏ അയ് ശരി ഉം ഇവടെ
എന്നാ ആയിക്കോട്ടെ വിളിക്കാം
ആ ഓക്കെ ഓക്കേ